ത്ത
ഹലോ കേക്കുന്നുണ്ടോ
കേക്കാം കേക്കാം
കേക്കാം ആ പറഞ്ഞോടി പിന്നെ
പിന്നെ എന്തൊണ്ട് സുഖാന്നോ?
ഓ സുഖായി ഇരിക്കുന്നു മഴയൊക്കെയുണ്ടോ അവിടെ
ആ മഴയായിരുന്നു ഇന്ന് മൊത്തം
ആന്നോ ഇവിടെയും അങ്ങ് അങ്ങ് ഒറച്ചങ്ങു ഒത്തിരി പെയ്തില്ലെങ്കിലും അങ്ങ് പൊറത്തൊട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു.
ആ ഇവിടെ ഉച്ചക്കും ഒക്കെ ഭയങ്കര മഴയായിരുന്നു
മഴയായിരുന്നോ? ഇവടെ പിന്നെ ഒ ഒന്നും ചെയ്യാനും തോന്നരുതല്ലോ മഴയൊക്കെ ആവുമ്പഴത്തേക്കേ
ഇല്ല ഒന്നും ചെയ്യാനും തോന്നതില്ല ഇങ്ങനെ ചുമ്മായിരിക്കും
പിന്നെ എന്തോ കഴിച്ചേ?
ചോറ് കഴിച്ച്. ചോറ്, എളിശേരി. ചക്കയെരിശ്ശേരി ഉണ്ടാക്കി ആ
ആ അത്താഴം കഴിച്ചു കഴിഞ്ഞോ അന്നേരം.
ആ ഞാൻ നേരത്തെ കഴിക്കും.
ആണോ
നേര പണ്ടുതൊട്ടെ അങ്ങനാ നേരത്തേ കഴിക്കും
ഞാൻ സ്കൂളിലൊക്കെ പോകു സമയത്ത് അങ്ങനായിരുന്നു ഏഴു മണിക്ക് മുമ്പേകഴിക്കുവായിരുന്നു
അതെയൊയ്
ഇപ്പം പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെയൊണ്ടേ ആ സമയത്തൊക്കെയെ
ആ ആ
അപ്പോഴത്തേക്ക് പിന്നെയങ്ങ് കൊഴയും പിന്നെ ഒരു സമയം ആവും കഴിക്കാനായിട്ട്
രാത്രി ഒരുപാട് താമസിച്ചുകഴിഞ്ഞാ അത്ര നല്ലതല്ല
ആ ശരീരത്തിന് നല്ലതല്ല പക്ഷെ എന്താ എനിക്കിതപ്പോ അങ്ങ് ശീലമായി ആ സമയത്ത് അങ്ങനെ വെശക്കത്തൊള്ളു
ആ എനിക്കാന്നെങ്കി രാത്രി കഴിക്കാനേ പറ്റത്തില്ല
പറ്റത്തില്ലയോ അല്ല വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കാണുവല്ലോ കഴിക്കാനല്ലാതെ ചായെടെ ടെ കൂടോ അന്നേരം പിന്നെ അതൊക്കെ ആ അതൊക്കെ കഴിക്കുമ്പഴത്തേക്ക് പിന്നെ എന്തായാലും അത്താഴത്തിന്റെ സമയം കഴിയും അല്ലേ പിന്നെ അതൊന്നും കഴിക്കാതിരിക്കാൻ നോക്കണം
ഉം ഞാനെൻറെ വീ പിന്നെ എനിക്ക് എട്ട് മണി കഴിഞ്ഞിട്ട് ഒക്കെ ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ അത് ശീലിച്ചു വന്നോണ്ടായിരിക്കും അങ്ങനെ
പിന്നെ കഴിക്കുന്നതൊന്നും എനിക്ക് ദഹിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ്
ഓ ഓ തോന്നുന്ന ആയിരിക്കും ഉം ആഹ് പിന്നീട് ഞാൻ ഇന്നാളില് മറ്റേഇല്ലേ ഡ്രസ്സ് വാങ്ങിച്ചില്ലായിരുന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിന്നോട്
ആ
ആ അന്നേരം എനിക്ക് അതങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കെട്ടോ എന്ന് വെച്ചാ നിറംഅങ്ങ് കൂടുതല് ഒരു റാണി പിങ്കാ ഒരു ഡാർക്ക് റാണി പിങ്കാ
നല്ലല്ലേ കല്യാണത്തിനെക്കെ നല്ലയാ
കല്യാണത്തിന് ഇടാനാ അത് പിന്നെ നമുക്ക് വേറെങ്ങും ഇടാനായിട്ട് അങ്ങോട്ട് പറ്റത്തില്ല നമ്മ മ്മള് വേറെല്ലാ പോകുമ്പഴത്തേക്കേ ഏ എല്ലാരും കാണുന്നൊരു നിറം പോലാ
ആ ആ
പിന്നെ അതുമല്ല അതിന്റെ കഴുത്ത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇച്ചിരി കേറിയിരിക്കുവാ
ഓ അത് ശരി
ആ അത്ക്ഷേ അത് ഞാനന്ന് തയ്യക്കടെ ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ നമ്മള് തയ്ച്ച് വാ വാങ്ങിച്ചത് ഇങ്ങു വാങ്ങിച്ചതല്ലേ
ആ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ആഹ് പക്ഷെ അതിന്റെ കഴുത്ത് ഇച്ചിരികൂടെ എറക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അത് നല്ല ആയിരുന്നു വലിയ കൊ ഴപ്പമില്ലായിരുന്നു
അങ്ങനെ എറക്കാൻ പറ്റത്തില്ല റെഡിമെയഡ് അല്ലേ
റെഡിമെയ്ഡ് ആയോണ്ട് ഇനി അങ്ങോട്ട് എറക്കാൻ പറ്റത്തില്ലേ അത്
ഇല്ല ഇല്ല
അന്നേരം ഞാനിങ്ങനെ വിചാരിച്ചാരുന്നു നാളെ കൊ കൊട്ടാരക്കരവല്ലോ കടകളിൽ വല്ലോ ഇങ്ങനെ കേറി നോക്കിയാലോ എന്നേ മെറ്റീരിയല്
മെറ്റീരിയല് നോക്കാനാന്നെങ്കി പുത്തൂര് മറ്റേ ബൊട്ടിക്കില് നല്ല സെലക്ഷനാ
ആണോ
പക്ഷെ കൊറച്ച് പൈസയാകും നല്ലതെക്കെ കിട്ടാൻ
ആ ഞാനമ്പറിഞ്ഞില്ലേ ഇന്നേ ഒരിടത്ത് പോകണങ്കി എനിക്ക് അവിടുന്ന് അങ്ങോട്ടും ഒരു കര രീതിയിലൊന്നും കിട്ടിയില്ല
അല്ലെങ്കി ഇവിടെ ഒന്ന് കേറി നോക്കണം
ഏർകൊട്ടാരക്കര പരാഗി കേറാന്നോ
ആഹ എന്നാലും മതി മുറിച്ചെടു
മുറിച്ച് ആ മുറിച്ച് നോക്കാം മേഷ് ഇഷ് പ്പെടുന്ന മെറ്റീരിയൽ വില ഇച്ചിരി കുറവുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വരെ എടുക്കാംന്നൊരു പ്ലാൻ ഞാൻ ഉണ്ടായിരുന്നു ഒന്നും തീരുമാനിച്ചില്ല
ഒരു ടോപ്പ് തയ്ക്കാൻ എത്ര വേണം തുണി
രണ്ടര മീറ്ററെങ്കിലും വേണ്ടേ
അതൊന്ന് ചോദിക്കണം കേട്ടോ തയ്യൽ ചേച്ചിയോടെയ് കൈയുടെ ഇതൊക്കെ വെച്ചിട്ട് എത്ര വേണായിരിക്കും
പ്പും വേണം പാന്റും വേണം ഷാളും വേണ്ടേ
സ്ലിറ്റിട്ട് തയ്ക്കാനല്യോ
സ്ലിറ്റിട്ട് ളി തയ്ക്കാനാ
അപ്പ അത് മതിയായിരിക്കും
ആഹ് അന്നേരം പിന്നെ ഷാളിനും ഒരു ഷാളിന് രണ്ടേ മുക്കാലന്തോന്ന് തോന്നുന്നു നീ നീളത്തി കടക്കണ്ടേ വൺ സൈഡാണെങ്കി
ആ അത് വേണെങ്കിൽ വെച്ച് നോക്കീട്ട്
വെച്ച് നോക്കിയിട്ട് ആ പിന്നെ പാന്റും വാങ്ങിക്കണം ലൈനി - ങ്ങും വാങ്ങിക്കണം തയ്യ കൂലിയും നോക്കണം
ആ ഷോള് പ്രത്യേകം കിട്ടുംന്ന് തോന്നുന്നു കെ ട്ടോ
ആ കിട്ടുമോന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം പരാഗിലൊക്കെ ഈ സെറ്റായിട്ട് കിട്ടുവല്ലേ പാന്റും ടോപ്പും ഷാളും ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ളത്ണ്ടെന്ന് തോന്നുന്നു
അത് കിട്ടും പക്ഷെ അത് കല്യാണത്തിന് ഇടാൻ പറ്റ- പറ്റുന്ന ടൈപ്പാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ
ആണോ ഞാൻ ഇതു വരെ പക്ഷേന്ന് നോക്കിട്ടില്ല
ഞാനതങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അത് കല്യാണത്തിന് ഇടാൻ പറ്റിയതാണോഇഞ്ഞി കോട്ടന്റെ ആണോ
നൊ ആനൊ ഞാനെന്തായാലും ഇവിടെ ഇരിക്കുന്നത് തിരിച്ചയച്ചില്ല
എത്ര ദിവസം ഉണ്ടര്
ഏ പത്ത് ദിവസം ഉള്ളത് അടുത്താഴ്ച വരെ എങ്ങാനും കിട്ടുവാ യിരിക്കും
എന്തായാലും നാളെ തന്നെ അത് കിട്ടിയില്ലെങ്കിം അത് തിരിച്ചയക്കാലോ അടു-
രതി ആഇത് കിട്ട വാന്നെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒത്തൊരു നേരംങ്കിലും കിട്ടുവാന്നെങ്കിലേ
അതെ
ആ അന്നേരം അങ്ങനെ നോക്കാന്നിരിക്കുന്നു
ചെരുപ്പും മേടിക്കണ്ടേ
ഏ ചെരുപ്പ് അത് നോക്കണം എല്ലാം കൂടി ഒരുമിച്ച് പറ്റോന്ന് ഉള്ളതാ
കൂട്ടുകാര്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നില്ലയോ
കൂട്ടാരിക്ക്ഗിഫ്റ്റ് കൊടുക്കണം അതോ എന്റെ വേറൊരു കൂട്ടാരിയ ഉണ്ടേ ഞങ്ങളോടെ ഒരുമിച്ച് പഠിച്ചയാ അന്നേരം ആ ആ ആ കൂട്ടുകാരിക്ക് അടുത്ത തിങ്കളാഴ്ച ങ്ങാനെ പറ്റുത്തു ള്ളായിരിക്കും ഏ ഡിഗ്രിയുടെ ക്സാം നടന്നുകൊണ്ടിരിക്കുവ ഡിസ്റ്റന്റ് ആയിട്ടുള്ളതെന്തേ
ആഹ് ശരി ആ
ആ അങ്ങനുള്ളപ്പഴത്തേക്ക് പതിനഞ്ച് ഞാൻ ശനിയും സെക്കൻഡ് സാറ്റർഡേ ഒക്കെയുണ്ട് പരീക്ഷേ
ഓ
അങ്ങനെ അന്നേരം തിങ്കാഴ്ചഎങ്ങാനം വരാം കൊട്ടാരക്കരയിലോട്ട് വരാം അ വിടുന്ന് എന്തെങ്കിലും സാദനം വാങ്ങിക്കാലോ വാങ്ങിക്കാ ന്നൊള്ള പ്ലാനില
ആ ശരി ആ
അന്നരം പിന്നാ പതിനഞ്ച് സമയുണ്ട് ഇരുപത്തൊന്നിനാ കല്യാണം
ഇരുപത്തി രണ്ടോ
ഇരുപത്തൊന്ന് ഞായർ
ഓ ശരി
ഒന്ന് രണ്ട് ഒരാഴ്ച്ചയുണ്ട് അതാവുമ്പപ്പിന്നെ നമ്മൾ രണ്ടോരുങ്കൂടി ഏതേലും നോക്കീട്ടങ്ങ് പായ്ക്കെയ്തങ്ങ് എടുത്താ പോരെേ
ആ അത് മതി അതന്നെ സമയുണ്ട്
അയിന് സമയുണ്ട് അല്ലാതെ നമ്മളെക്കായിട്ടല്ല എടുക്കേണ്ട തന്നെ ആ സമയം ഇല്ലാത്തത്
അതെ അതെ
തയ്ക്കാന ക്കെണ്ടെങ്കിൽ ഇന്ന ചേച്ചി ക്കൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ
അത് വേണം
മ് ന്നരം നേരത്തെ പിന്നെ എന്റെ രണ്ട മൂന്ന് വട്ടം തയ്ച്ചണക്കെ ഒന്നും ശരിയായിട്ടില്ല ഈ അവസാനമൊക്കെ തയ്ച്ചതൊക്കെ
എന്നാ വേറെ എവിടെങ്കിലും കൊടുത്ത് നോക്ക്
വേറെ അറിയാവുന്ന നല്ലോണ്ണം തയ്ക്കുന്ന എവിടന്നൊന്നും അറിയാൻ വയ്യ
അതെയോ കൊട്ടാരക്കരെ മറ്റേ ആ ട്രാഫിക്കിന്റെ അടുത്തൊരു കടയുണ്ടല്ലോ
ആ ആഹ് ആ
കാണുന്നേ ട്രാഫിക്കിൻ നേരെ കാണുന്ന അവിടെ തയിക്കുവറുണ്ട്
തയ് തയ്ക്കുന്നവരുണ്ട് പക്ഷെ അവിടൊക്കെ നല്ലയാണ് നമ്മള് കൊളവാവൂന്നൊരു ഭയം ഇല്ലാതില്ല
മൂ ശരി ഏതെങ്കിലും ഒരണ്ണവെങ്കിലും തയിച്ചു നോക്കാം
ആ നല്ല സിമ്പിൾ ആയിട്ട്ഏതെങ്കിലും ഒരണ്ണം തയ്ച്ചുനോ ക്യാലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ നമ്മള് ഏ റേറ്റ് ഒക്കെ കൂടിയ തുണി വാങ്ങിച്ചിട്ടേ ഇങ്ങനെ പറ്റത്തില്ലല്ലോ അന്നേരം അതിങ്ങനെ ഒരു ഡൗട്ടായിരിക്കും ഇന്ന് പിന്നെ ഏ ഇങ്ങനെ നോക്കിയണക്കൊ ന്നും കണ്ടില്ല വേറെ ഇഷ്ടപ്പെടുന്ന ഒന്നുവേ
റെഡിമേഡ് തന്നെ നോക്ക് ചിലപ്പോ നല്ലത് കാണു അല്ലെങ്കിൽ കാരണം നമ്മള് തുണി മെടിച്ച് തയിക്കുമ്പം നല്ല രൂപയാകും
നല്ല രൂപയാവും അതാ ഒരു കുഴപ്പം പിന്നെ നമ്മളത് വേറെങ്ങും ഇടത്തും ഇല്ല ഇത്രയും ഏ വർക്കൊക്കെ വരുന്ന തുണികളാണെങ്കിലേ പിന്നെ വേറെ നമ്മൾ ഇട ത്തില്ലല്ലോ കല്യാണംക്കെ ഇടത്തൊള്ളു പിന്നെ ഉം അങ്ങനെയൊക്കെ ഉണ്ട്
അല്ലെങ്കിൽ കടയിൽ പോയിട്ട് റെഡിമെയ്ഡ് നോക്കണം
റെഡിമെയഡ് നോക്കണം ഉം അതല്ലേ പിന്നെ ഒരു സാധ്യതുണ്ടല്ലേ
അതെ അതെ ഒരുപാട് വെല വരാത്ത റെഡിമെയഡ് ഒക്കെ ഇഷ്ടംപോലുണ്ട് ചുരിദാറൊക്കെ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു കൊച്ചൊരു മഞ്ഞ ചുരിദാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നന്ന് അല്ലല്ല ഞാന് ഇവിടെ അടുത്ത കൊച്ചിൻ്റെ ഫെയർവെല്ന് കോളേജിൽ പോവരുന്നു ഇപ്പൊ റോഡി വെച്ച് ഞാൻ കണ്ടന്ന് പറഞ്ഞ ഉം ഓ ഉം നല്ല ഭംഗിയ ഉണ്ടായിരുന്നു അത് കാണാൻ ഞാൻ അന്ന് എവിടുന്നാ മേടിച്ചന്ന് ചോദിക്കായിന്ന്
ആ ചോദ്യയേസ്
അപ്പ നീളള്ളവർക്കൊക്കെ നന്നായിട്ട് ചേരും അല്ല പലാസോ പാാന്റും ആ പലാസോ പാന്റ് നല്ല ഇറക്കള്ള ടോ
ടോപ്പും ഉം നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്നന്റെ ഒരു കുഴപ്പംന്ന് വെച്ചാല് ഷോളിന് ഇറക്ക കുറവാ
ആ അതെ അതെ
നമ്മള് ഒറ്റ സൈഡാ ആയാലും ഇടുന്നതിന് എറക്കം കുറവാ അങ്ങും ഇങ്ങും എത്താതിരിക്കും ആ അന്നേരം അത് എങ്ങ് ങ്ങും എത്തത്തില്ല അല്ലെ പിന്നെ ഒരു സൈഡ് ങ്ങ് ഇറക്കിയിട്ടിട്ട് അന്നേരം ബാ ബക്ക് വശം കേറിയിരിക്കും അതൊക്കെ വൃത്തികേടാ
ആന്നു അന്നു ഒന്നെങ്കി വിരിച്ചിടാൻ പറ്റുന്ന നല്ല ബനാറസിയുടെ നോക്കിയെടുക്കണം
നീളം ഉള്ളത് വീതി കുറവായാലും കുഴപ്പല്ല നീള ഉള്ളത് ഉണ്ടെങ്കിലേ
ഇങ്ങനത്തെ വയലറ്റ് ചുരിദാറിന് നല്ലഷാലായിരിക്കും
നല്ലഷാളായിരുന്നു അത് നല്ല ഷാളായിരുന്നു
അത് അത്യാവശ്യം നല്ല ഭംഗിയും ഉണ്ടായിരുന്നു
നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഒരു കുഴപ്പംന്ന് വെച്ചാല് ആ മോഡൽ ഇട്ടല്ലോ ഒരു വീ പോലെ വരുന്ന നെക്കും ആ അതും ഇട്ട് അന്നേരം വീണ്ടും ആ മോഡലന്നെ ഞാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു ആ വേണ്ടായിരുന്നു ന്നാ ഉദ്ദേശിക്കുന്നതേ.
ഞാനെന്തായിലും മറ്റെ കൊച്ചിനോടൊന്ന് ചോയ്ച്ചോക്കട്ടെ ഈ ചുരിദാർ എവിടായിരുന്നു വേടിച്ചേ ന്ന്‌
ചോയ്ക്ക് ആഹ് ആഹ് അന്നേരം അത് ആ അത് പറയുവായിരിക്കുവല്ലോ എവ്ട്ന്നാ വാങ്ങിച്ചേന്ന്‌ ആഹ് വിളിക്കാം ആഹ് ശെരി ശെരിന്നാ